ഹലോ കേക്കാമോ
ഹലോ
കേൾക്കാമോ കേൾക്കാമോ
ആഹ് ആഹ് കേക്കാണ്ട് കേക്ക
ആഹ ഉം ആ നല്ല വിശേഷം ഫുഡ്ഡ ഫുഡ്ഡക്കെ കഴിച്ചോ
ആഹ് കയ്ച്ചു കഴിച്ചു
ആഹ്
മഴണ്ടോ മഴണ്ടോ മഴണ്ടോ
മഴെല്ല മഴെല്ല അവിടെ മഴയാ
അയ്യോ ഇവിടെ നല്ല ഗംഭീര മഴയാ
ആഹ് അതാ സൗണ്ട് ഇവിടെ രാ
വർ വർക്കിലാണർയ
ആഹ് ഓ ഓ ഉം ആഹ് കഴിച്ചു കഴിച്ചു.
ആഹ്
ഉ ഇവിടെ രാവിലെ നല്ല മഴണ്ടായിര്ന്ന് ആഹ് അതെ വീട്ടില വീട്ടില ഉം
കുട്ട്യോളൊക്കെല്ലേ വീട്ട്ല് നല്ല വിശേഷം കുട്ട്യാളൊക്കെല്ലെ വീട്ടില്
ആഹ് ഇല്ലില്ല.
ആഹ് ആഹ്
ഒരാളെ ഉള്ളൂ സ് ആ പോയി കോളേജി പോയിരിക്കുവാ
ആ അതെ അതെ
ഉം ഉം
എന്താ ഇന്നെന്താ ചോറിന് കറി ആഹ് ജോലിണ്ടെയ് ജോലി സ്ഥൽത്താണ്
ആഹ് എന്തുവാ ജോലി?
ഒരു ബേക്കറി കമ്പനീല്ലാ.
ആഹ് സംസാരിക്കാനൊക്കെ പറ്റുവോ?
അത് ഇന്നിപ്പോ കൊർച്ചൊരു എടവേള കിട്ട്യേതാണ്. ആഹ് അല്ലെങ്കി ഈ നേര്ത്തൊന്നും കിട്ടാറില്ല ആഹ്
ആ ഓ ശരി ശരി ആ ഇന്ന് ഉച്ചക്ക് സാമ്പാറൊണ്ടാക്കി പിന്നെ കൂർക്ക ഉപ്പേരി.
ഇപ്പൊ കൂർക്ക കിട്ടോ?
ആഹ് കടേന്ന് വാങ്ങ്യേതാണ് കിട്ടി കിട്ടി ആഹ് ഉം ഉം ആ അതെ അതെ എനിക്ക് ഭയ്ങ്കര ഇഷ്ടുള്ള
എനിക്കിന്ന് വെള്ളൊരിക്കയും ചേമ്പ് കറി
ഓവെള്ളരിക്കയും ചേൻ ചേ ചേനയും
കാബേജ് പെരി പിന്നെ മുട്ട ഉണ്ടാക്കിര്ന്നോ?
ഓ ശരി അടുത്ത തന്നെയാണോ ജോലി?
ആ കൊറച്ചന്ന് പോരണംവണ്ടി വരും കൊണ്ടു പോവാന് കൊണ്ടവാനും കൊണ്ടുവാനൊക്കെ വണ്ടി വരുംഉ ഉ ഉ ആ പത്ത് ഞങ്ങള് പത്ത് സ്ത്രീകളുണ്ട്.
ഓ ശരി ശരി മ് ഫോണൊക്കെ യൂസ് ചെയ്യാറുണ്ടോ ഫോണിലെ?
ആ ഫോണൊക്കെ യൂസ് ചെയ്യാ ആണ്ട് യൂട്യൂബൊക്കെ കാണാറുണ്ട്. പിന്നെ കൊറച്ച സമയല്ലേ കിട്ടുള്ളൂ വീട്ടന്ന് രാവിലെ പോകന്ന കഴിഞ്ഞാൽ പിന്നെ ചെന്നാ നമ്മുക്ക് വീണ്ടും പണിയന്നല്ലേ? അപ്പൊ കൊറച്ച് സമയം അ എട്ടെമുക്കാലി ന് നാലേമുക്കാല ഞങ്ങിവിടെ നിർത്തും അഞ്ച്മണി അഞ്ചേ കാലൊക്കെമ്പളേക്ക് വീട്ടിലെത്തും.
ഓ ശരി ശരി ശരി ഉ എന്തായാലും ഫോണള്ളത കൊണ്ട് നേരമ്പോ
ആ ഫോൺ ഉള്ളത് കൊണ്ടന്നന്ന് നേരം പോക്കെ അതിലന്നുണ്ടെങ്കില് റീചാർജ് ഒന്നും കഴി ഞ്ഞാല് പിന്നെ നമ്മള് വീട്ടില ആരുംഇല്ലാത്ത പോലെയാണ്
ആ അതെതെ അതെതെ അതെതെ എന്തായാലും ഫോ ഫോ ഓ ഹ ഹ അല്ല ഫോൺ ഇങ്ങനെ ഒള്ള കൊണ്ട് നമുക്ക് പല ഇലട്രീഷ്യ ഇലട്രിക് വർക്കാ
അതെ ആ അവിടെത്തന്നെയാണോ
ആ അടെത്തന്നെ ഇവിടെത്തന്നെയാ ഇല്ല ഫോണള്ളോണ്ടേ നമ്മുക്ക് ഇങ്ങനെ ഇല്ല ഇല്ല പോകുന്നില്ല പോകുന്നില്ല ഉം
എന്ത് കുട്ടിയാ ആ കുട്ടിയാ പെൺകുട്ടിയാ ആ ആ ഫോണ്ള്ളത് കൊണ്ടെങ്ങനെ നേരം പോവലേ
ഫോണള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെ എടക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കി റീലൊക്കെ കണ്ടങ്ങനെ ഇരിക്കും ഏയ് ഇല്ലില്ല കാണാറുണ്ട് ചെയ്യണന്നില്ല ഉം പിന്നെ ഏ നമുക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും അറിയ ഇപ്പ ഫോണള്ളോണ്ടേ അറിയ പിന്നെ ഉം എവിടെ നടക്കണ കാര്യമാണെങ്കിലും നമുക്ക് അപ്പ അപ്പ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും അതെ കാണുകയും ചെയ്യാം
ആ ആ
പിന്നെ ഏയ് ഇല്ലല്ലില്ല
ആ
ചക്കെ മാങ്ങയൊന്നും ഇല്ല ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ഇല്ല നമുക്ക് അടുത്തുള്ളവര് തരും അപ്പ അങ്ങനെ വാങ്ങി കഴിക്കും ഉം
ആ ആ ആ അപ്പൊ അവിടെന്നെ മഴ ഇല്ല ഇവിടെക്കെരാവിലെ തൊട്ടേ മഴ തന്നെയാണ്
ഇവിടെ രാവിലെ മഴ ഉണ്ടായിരുന്നു രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പൊരിത്തിരി നേരെ ആയൊള്ളു ഇങ്ങനെ മഴയില്ലാതെ നിക്കാൻ തൊടങ്ങിയിട്ട് ഉം ഉം രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ഉം ഉം
ഇനി കുട്ടി
പിന്നെ വേറെന്ത് വൈകിട്ട് ആവും ആറു മണി ആറര ഓക്കേ ആവും വരുമ്പോഴേക്ക് ഉം അങ്ങനെ ഉം വേറെന്താ വിശേഷം ഇല്ല അമ്മ അഛനൊക്കെ ഇണ്ടോ
തന്നെ
ഉം ഉം ഉം
ഇന്നേന്തായിരുന്നു രാവിലെ ചായക്ക് വീട്ടില് ഭർത്താവും മോനുണ്ട് ആ പിന്നെ രണ്ട് പെൺകുട്ടികളുണ്ട് അവരെ കല്യാണം കഴിച്ചു
ഓ അത് ശരി ആഹ മോൻ പഠിക്കുവാ അതോ ജോലി ഒണ്ടോ
ആണോ ഓ ശരി ശരി ഉം
പിന്നെന്താ
ആ പിന്നെ വേറെ എന്ത്‌ പറയാൻ നേരം പോക്കിനിങ്ങനെ ഇല്ലില്ല മീനൊന്നും മീൻകാരൻ വന്നി ട്ടില്ലായിരുന്നു അപ്പ അത് കാരണം ഇന്ന് വാങ്ങില്ല
ആഹ ആഹ
ഫോണിൽ ഇതൊക്കെ കാണാംൻ ണ്ടോ റീൽസും ഇതൊക്കെ കാണാറുണ്ടോ
റീൽസ് കാണുംല്ലാതും കാണും ഉ വിൽസ് ചെയ്യാനൊക്കെ ഇഷ്ടട്ടോ പക്ഷെ നമ്മുക്ക് നമ്മള ഒറ്റക്ക ആകുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ
അത് ശരിയാ ഉ പക്ഷെ ഒന്നൊക്ക സോഷ്യൽ മീഡിയ എന്തൽ നല്ലൊരു ഉപകാര ണല്ലേ നമുക്ക് എല്ലാ കാര്യവും അറിയുകയും ചെയ്യാം അതോടൊപ്പം ഉപദ്രവമാണ് അതാണ് ഒരേ ഇതില പിള്ളോരൊക്കെ ഓരോന്നക്കെ കാട്ട കൂട്ടുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരിത് വിഷമോ മാണ് എന്നാല് നമ്മ നേരം പോവാ നമുക്കൊരു റിലേ സിന് ഇത് നല്ലതുമാണ്
ആഹ
ആഹ അതെ അതെ അതെ ഉം പിന്നെ വേറെന്തണ്ട് വിശേഷം
കൃഷിയൊക്കെ ഉണ്ടോ ങ്ങക്ക്
ഏ ഇല്ലല്ല ഞക്ക് കൃഷിയൊന്നുംല്ല ഉ നിങ്ങക്കുണ്ടോ കൃഷിയുണ്ടോ
ഇല്ലേ കൃഷിയൊന്നുംല്ല
ആഹ് ആഹ് ആഹ് ഹഹ
ഉം ഉം
ഉം ഉം ഉ
കൃഷിക്കുള്ള സ്ഥലവും സൗകര്യൊന്നുമല്ല ആഹ് ഫുഡ്ക്കെ കഴിഞ്ഞു ഫുഡ് കഴിഞ്ഞു ഞങ്ങളിങ്ങനെ കിടക്കായിരുന്നു അപ്പൊ ഒരു ആ ലോഡ് വന്നു അത് കാരണം അത് ഇറക്കിയപ്പോ പിന്നെ കൊ കുറച്ചു നേരം സമയം കിട്ടി
ആഹ് അ അപ്പൊ നിങ്ങൾക്ക് അവ അല്ല നിങ്ങൾക്ക് അവിടെ ഉള്ളവർക്കൊക്കെ കൂടി സമയം കിട്ടുമ്പോ റീലഎടുത്തകൂടെ
അതിന് ഉച്ചക്കല്ലേ കുറച്ചു നേരം കിട്ടുള്ളൂ അപ്പൊ ഞങ്ങെല്ലാരും കിടക്കും
ഓഹ് അത് ശെരി ആ
കടനാ മതി ആഹ
ആ എന്തായാലും നല്ല ഏയ് ഇല്ലില്ല എങ്ങ ഞാനൊന്നും ചെയ്യാറൊന്നില്ല ഞാൻ കാണാറുണ്ട് അതായത് ഈ യൂട്യൂബ് ഓരോ ഇതൊക്കെ പാചകങ്ങളൊക്കെ കാണും പിന്നെ അല്ലാതെഓരോ വീഡിയോസ് അക്കെ കാണുമ ഓരോത്തരുടെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉ കോമഡിയൊക്കെ ഉണ്ടാവല്ലോ അപ്പ ഉ അപ്പൊ അങ്ങനെയൊക്കെ കാണാറുണ്ട് പിന്നെ ചെല പിന്നെ ചന്ന് വെച്ചാൽ ചിലങ്ങൾ ചില ഫ്രോ ഫ്രോഡുകളൊക്കെ കാണിക്കുകയും ചെയ്യും സോഷ്യൽ മീഡിയ വന്നിട്ടേ അങ്ങനെയ ഉണ്ട് അങ്ങനെയുണ്ട് അപ്പൊ നമ്മുക്ക് ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ടന്നുള്ളരുരു നിന്റെ അതെ ഇപ്പൊ കൊറെ പേര്ങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരിക്കുന്നുണ്ടേ കൊറെണ്ടല്ലോ അപ്പം അങ്ങനെ ചെലതൊക്കെ എനിക്കിഷ്ടാണ് കേട്ട ചിലതൊക്കെ പോ എനിക്ക് ഭയങ്കര ഇഷ്ട കാണുന്നതൊക്കെ ചിലരൊക്കെ അങ്ങ് ഓവറായിട്ട് ഇതൊക്കെ ചെയ്ത് ഭയങ്കര ഇത ദേ അ ആഹ് അതൊക്കെ ഒരുരു അതൊക്കെ കാണുമ്പ തന്നെ നമുക്ക് അ അയ്യോ അതെ അതെ അതെ
എന്റെപ്പ ഉച്ചത്തെ ഭക്ഷണം കഴിക്കലക്ക കഴിഞ്ഞോ
കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഉം ഒന്നിച്ച് വെയ്ക്കും ഉം പിന്നെ വേറെ ആ അതെതെ അതെ അതെ ചിലപ്പോ ഇല്ലെങ്കിൽ വെക്കേണ്ടി വരും ചോറൊക്കെ ചിലപ്പോ വൈകിട്ടത്തേക്ക് ഇല്ലെങ്കി വെക്കേണ്ടി വരും
ആഹ്
ഉം അപ്പൊ അങ്ങനെ ഉം ഉം എന്റെ തൊടങ്ങാറായോ
ആഹ് തൊടങ്ങാറായി
ആഹ് ആഹ് ഓ ഓ എത്ര എത്ര സമയംണ്ട് ത്
ഞങ്ങൾക്ക് ഒരു മണിക്കൂറ് ബ്രേക്ക് ഉണ്ട് ആ ഒരു മണിക്കൂറ്
ഓഹ് ഉം അപ്പൊ ശരി എന്നാ ശരി ആയിക്കോട്ടെ ശരിയെന്നാ പിന്നെ വിളിക്കാം ഓക്കെ
ഞ്ഞിണ്ടോ